ആഹ് ഹലോ എന്താ വിശേഷം?
മക്കളൊക്കെ വന്നോ?
ഇല്ല വരാനായില്ല നാലുമണിയാവും
ഉം
ഇന്നിപ്പം ഞാനിവനെ കൂട്ടിയിട്ട് യൂണിഫോമ് അടിക്കാൻ കൊടുത്തില്ല
ആ യൂണിഫോം കിട്ടിയോ?
ഓഹ് കിട്ടി മോക്ക് കിട്ടില്ല എത്തിയില്ല മോന് കിട്ടി ണ്ട പുധട്ട നോക്ക് പിന്നെ കൈള്ളത്ത് ഇണ്ട ഇട്ട് പോയണ്ട് നട വട്ടത്തിില്ല കൊള്ള ആക്കട്ട
കളർ ഇട്ട് പോയി
ഉം ഒരാഴ്ച കളർ ഇട്ട് ഇങ്ങി ടീച്ചർ എല്ല ഇട്ട് വരാൻ പറഞ്ഞന്ന് പറഞ്ഞ ടീച്ചർ പറഞ്ഞൻ കൊണ്ട് പിന്നെ നമ്മള് പറഞ്ഞാ അത്ര കേൾക്കൂല
ഉം ആ ടീച്ചറോട്ളള ആദ്യ വിളവെടുത്ത് എനിക്ക് ഒന്നും കൊള്ളില്ല ടീച്ചർ
ടീച്ചറെ പിന്നെ ഒന്ന് കളർ വായിന് എന്നാ ഈ കളർ കിട്ടുക ആഹ്. സ്കൂള് മ്മ് പിന്നെ കളറണ്ട് കളിച്ച് കളച്ച് യൂണിഫോമില് ഫുള്ള് കളറായി ആഹ് മുളുതൊന്നും ആയില്ല നല്ല നിറക്കുണ്ട് മുളങ്ങനെ ചളിയന്ന കുട ആഹ് കയ്യൊക്ക കുറച്ച് ഇറക്കുള്ള കയ്യാ കൈമേല് ഇതുണ്ട് അല്ലാതെ ഓണ്ട് പറഞ്ഞത് കൈനല്ല ഇറക്കുള്ള തുണി വാങ്ങണട്ടോണ് ഉം നമ്മള് വന്ന് വേഗം കഴിച്ചു കുഡനെ കഴിച്ചെക്കും വന്നിട്ടാണല്ലോ ആധികം ചെളിയാവ സ്കൂൾ സ്കൂളിൽ നിന്നും കളിക്കണേലും ആ ശേ ഇട്ടന്ന ആക്കൂല ഞാൻ കഴിച്ചേക്കും വന്നാ ഉടനെ കഴിച്ചിട്ട് വേഗമൊക്കി വറ മാറ്റി മൂന്നാള് അങ്ങനന്നെ വേറെ ചൂട്ടുക്ക കഴിച്ചു മാറ്റണം വന്നാല് ചെറുത് കൊറച്ചൊക്കെ ചില സമയത്ത് അങ്ങനെയാണ് അവക്കൂടെ തോന്നണം ഓടി മാറ്റി ആഹ് പറ
ചിലപ്പം ഇങ്ങനെ ഫോണും കണ്ട് കുത്തിരുന്നാ പിന്നെ അങ്ങനെ മറന്നു പോകും
ഉം ഞാൻ സമ്മയിക്കൂല്ല അതൊന്നും കഴിഞ്ഞ് കട്ടിൻമേലൊന്നും കേറാൻ ചെറുതിന് ഒരോടിക്കളിയി അപ്പൊ അടി വേണ്ട എപ്പൊനോക്കിയാലും റോഡിൽ കളിക്കലാണ് ഒന്നും ക ഇത് ചില സ്കൂളൊക്കെ ഉണ്ടല്ലേ എത്താത്തെ എത്തീലാ ടീച്ചറെ ഞങ്ങള് ഗ്രൂപ്പില് ചോദിച്ചാരുന്നു അപ്പൊ തുണി എത്തായിട്ടാണ് കൊടുക്കാത്തതെന്നു പറഞ്ഞു ഉം ഇവിടെ എത്തിയ കഴിഞ്ഞതാ പിന്നിം പിന്നിം കൊണ്ട് വന്ന ആണ്‌ന്ന് അറിയ്ണ്ട്
ഇസ്കൂൾ തൊറക്കണ മുന്നെ കോട്ടിന് മാത്രല്ല തു
തുണി കൊടുത്തു
ഉം പിന്നെ അത് ബാക്കിള്ള ബാലൻസ് വന്നപ്പള്ളെ കൊടുത്ത തോന്നുണ്ട്
ആഹ്
എന്താ കാട്ട അറിയൂല നേരം വെങ്കും അടിക്കാനും നേരം വെങ്കോല്ലോ ഉം ടൈലർ പറഞ്ഞ തെരക്കാവും ആഹ്‌ തുണി തുണി കിട്ടിയാല് ആഹ ഇയ്യ് അടിക്കോലോ ലെ
ഉം കഴിഞ്ഞ പ്രാവശ്യോക്കെ ഞാനെന്നെ അടിച്ചത്
ഏഹ്‌ ഷർട്ട് അടിച്ചോയ്യ് ഷർട്ടും ഷർട്ടല്ല ചുരിദാറാണ് ചുരിദാർ ആഹ ചുരിദാർ ആണേൽ ഞാനും അടിക്കും പിന്നെ കോട്ട് കോട്ട് അടിക്കൂല ഉം കോട്ട് പണിയാല്ലേ കോട്ട് പിന്നെ ഇവിടെ അടുത്ത ആഹ ചേച്ചിനെക്കൊണ്ട് അടുപ്പിക്കും ചുരിദാർ അനെ കൊണ്ട അടിക്ക ചുരിദാറും ഞാനും അടിക്കും ഈ ഷർട്ട് അല്ലേ ബുദ്ധിമുട്ട് ഷർട്ട് പാവാടി പാവാടന്റെ പാവാടൊക്കെ സുഖല്ലേ അര കൊറച്ചു പണിയല്ലേ പാവട ഞാൻ അടിച്ചു നോക്കില്ല ആവശ്യം വന്നില്ല അതൊണ്ട്ടിക്കും ഏഹ് പാവാട സുഖാണല്ലോ ഇയ്യ് അടിക്കും സുഖാണ് ഉം അലാസ്റ്റിക് വച്ചാതില്ലേ ഞൊറി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് വെക്ക നോക്കണൊക്കെ പണിയൊന്നുല്ല ചെയ്ത് നോക്കിയാല് ല്ലേ
ഇല്ല അത് അലാസ്റ്റിക്ക് അത് കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി ഞെറി ആദ്യം തുണിക്കിട്ട് കൊടുക്ക
മ്
ന്നിട്ട് പിന്നെ ഏഹ് അയ്ന്റെ കൊറച്ച് മോള് ഒക്കെ ആക്കിട്ട് അലാസ്റ്റിക്കും ഇട ആഹ് ആഹ്‌ പട്ട അലാസ്റ്റിക്ക് പട്ട വെച്ച് അടിക്ക എന്നിട്ട് അയ്ന്റെ മോളിൽ കൂട്ടി കൊടുക്ക
ഞെറി ആദ്യം വെച്ചിട്ട് അലാസ്റ്റിക്ക് അയ്മെ വെച്ചടിക്ക
ഏഹ് അല്ലെങ്കിലിപ്പം അലാസ്റ്റിക് കയറ്റണ മുന്നേ അലാസ്റ്റിക്കിനുള്ള തുണി വെക്ക ഏഹ്‌ ന്നിട്ട് അയ്ന്റെ മോളിൽ ഞറി കൊടുക്ക
ആഹ്‌ ആഹ് ഞെറി ആഹ് മനസ്സിലായി ആഹ്‌ ബെൽറ്റ് ബെൽറ്റ് ഇടണ ആണെലും അലാസ്റ്റ്ക്ക് വെച്ച് അടച്ചാൽ മതില്ലേ ഓള്പ്പം ഇപ്രാവശ്യം പറഞ്ഞണ് ക്ക് കുടുക്കണ വേണ്ടേ ക്ക് അലാസ്റ്റിക് വെച്ചാതി വേറൊരു കുട്ടി അങ്ങനെ അടിച്ചിണ്ന്ന് ‌ കുടുക്ക് ഇങ്ങനെ പോ പോന്നോവും ആഹ്‌ അവിടെ ബെൽറ്റ്‌ വേണം ഈ സ്കൂള് ബെൽറ്റ്‌ വേണം ബെൽറ്റ്‌ ഇൻസൈട് ആക്കും വേണം ആഹ്‌ ഇൻ സൈടാക്കിട്ടേ അയ്ന് മേലെങ്ങനെ ബെൽറ്റ്‌ വച്ചെടുത്താ പോരെ ഉം വീതിള്ള ഇലാസ് റ്റി വാങ്ങണല്ലേ ന്ന ഇൻക്കൊന്ന് അടിച്ചു നോക്കണം
ഹോൾസ് വേണോ
ആഹ്‌ അഹ് വാണം ഹോൾസ് ഇടണം ആഹ് അഹ് രണ്ടെണ്ണം ഇട്ടാ മതി സേഡില് രണ്ടെണ്ണോം നല്ല ഫിറ്റുള്ള ബെൽറ്റാ നല്ല കൊളത്തുള്ളെ സ്കൂളിന്റെ പേരൊക്കെ ഉള്ളേ ആഹ്‌ സ്കൂൾന്ന് കൊടുക്കണ അതിന് സൈഡ് ഞമ്മളെ പഠിച്ച തീന്ന് സൈഡില് രണ്ട്‌ ഇതേ ഒള്ളു ഞാൻ ഇപ്രാവശ്യം വിചാരിച്ച അലാസ്റ്റിക് വച്ച് അടിക്കണം എന്നാ ഇടാൻ സുഖാണ് കൊളത്തിങ്ങനെ ലൂസാവും കൊറച്ച് കഴിയുമ്പേ
അത് നമ്മള് ചെറിയൊരു ഇത് അടിക്കണെങ്കിൽ നല്ല സംഖ്യ ആവും നമ്മളൊരു പാവാടല്ലേ വേ റെള്ളല്ലേ വിചാരിക്കും നമ്മളയ ആഹ അറിയ അറിയാന്നുണ്ടെങ്കിൽ നമ്മളന്നെ അടിക്കാന്നല്ലത്
ആഹ
യൂണിഫോം അല്ലേ അത് മാറ്റി പോണംന്നുള്ളന്നല്ലല്ലോ
സൈഡിലൊ ഒരു കീറല്ല വരുല്ലോ പാവാട ആകുമ്പോ അതിനൊന്നിട്ട്ഓക്ക് മടി കുപ്പായം കാണുയള്ളൂ ആഹ്ശേരി ന്നിട്ടിൻക് ഇത് മതിയോ ഒരു കുട്ടി കുട്ടി അങ്ങനെ അടിച്ചുോന്ന്പറയുന്നുണ്ട് അ ലാസ്റ്റ് വക്ക എനക്ക്ന്ന് അടച്ച് ഓക്കണം ഷർട്ട് പിന്നെ കൊടുക്കേണ്ടിരും കയൂല പണ്ടൊക്കെ ഞമ്മളൊക്കെ പഠിക്കുംബെ ഞറിയൊക്കെ ഒരുാബാത് ഒരു ഭാത്തക്കളഞെറിഎനിയല്ലോ ഇപ്പൊ അങ്ങനെല്ലല്ലോ ഞറി അങ്ങോട്ടും ഇങ്ങോട്ട് വീതിട്ട തിരിച്ച് വീതിള്ള അറിയാം ആഹ അല്ല ഇപ്പ ഇപ്പളല്ലേ വീതിള പണ്ട് ചെറിയ ഞ്ഞെ ഞെറി വലിയ നെറിഉണ്ടാവില്ലേ പക്ഷെ ഒക്കെ ഒരു സൈഡക്കനി നിൽക ഇപ്പ അങ്ങനെയല്ല രണ്ടു സൈഡ് കൂടിള്ള ഞറിയല്ലേ ഇപ്പം വര്നെ കിട്ടീല്യ ഏ ഇയ്യ് ഒടിച്ചെടുത്തുണ്ടാവില്ല നമ്മള അടിച്ചെടതു മിടിയല്ല പാവാട നമ്മളൊക്കെ പഠ ചപ്പ ഞറിള്ള പവാടേനി
ആന്നാ ഞാന് ഫുള്ള് ചുരിദാർന്നേനി
ഹേ
പിന്നെ ഇമ്മ അടിച്ചരും അതുണ്ട് പിന്നെ എങ്ങനാ നോർമ്മല്ലയാ ആ പിന്നെ കമ്മീസ് ഉണ്ടല്ലോ കമ്മീസ് ഷർട്ട ഉള്ളില് കമ്മീസ് ആ പെറ്റിക്കോട്ട് മ്
അതെനി എൽ പി എൽ പി സ്കൂൾ യു പിയും ഹൈസ്കൂൾ ഉണ്ടായിനി പിന്നെ പ്ലസ് ടു ട്ടു ചുരിതാറേതിയെ ഇയ്യ് അയ്ൻ വേറെ സ്കൂളോലെനിയല്ലോ നമ്മൾ പഠിച്ച സ്കൂ
ആഹ ആഹ അല്ല
അന്നും ഇപ്പ എവിട ഇല്ലല്ലെ പറ്റിക്കോട്ട് രസേനി അഹ് രസേനി ആ ഇപ്പതോ അംഗൻവാടി നഴ്സറിണ്ടാമത്തിലെ നഴ്സറിൽ ഉണ്ടാവും എൽ കെ ജി യൂകേജി കാർക്കൊക്കെ ണ്ടാവണലോ നമുക്ക് പോണ കുട്ട്യാൾ ഇണ്ടാറ്റ കാണാത്തെ ഇപ്പള് ഓർമ്മണ്ട് ഇട്ടേ
ഏ ഇമ്മ മോഡല ആാക്കി അടിച്ചര എന്നിട്ട് ടീച്ചർമാര് വരെ ചോയ്ക്കാനേ എന്റെ യൂണിഫോം എവിടുന്ന് അടുപ്പിച്ചച്ച് യോകേനി
അപ്പൊ ഉമ്മ എന്നെ അടിക്ക അടിച്ചാന്ന് പറയല്ലേ
ആഹ
പന്താസ്ഥിതി ഉമ്മന്റെ ഉമ്മക്ക് തീരെ വയ്യ ഇപ്പ പറ്റ കടുപിലെനായി ആായി ഷുഗർൊക്കെ ഉണ്ടാവൂലേ നീച്ചട്കാനൊന്നും ആവൂലെ
ഇല്ല്യ ഇല്ല്യ വീണോവും
അഓർമ്മാല്യ പ്പപോയതോടുകൂടി ആ ടെൻഷനങ്ങോട് കൂടിണ്ടാവൂലേ? മ് പറ്റേവയ്യാതായിപ്പോയി ഒരാള് പോയതന്നെ ഒരാൾ ഒറ്റപ്പെെട്ടല്ലോ, പറഞ്ഞന്നെ പറഞ്ഞോണ്ട്ക്ക അങ്ങനെയൊക്കെ ഒരരോ അസുഖങ്ങളാണ്,
ഇന്ന് ഹോസ്പിറ്റല ആയിട്ട് ക
ചെയ്യല് പിന്നെ
ഒന്നാമത് ഈ ഷുഗർ ആണ്
ആഹ ഷുഗർ ഭയങ്കര അസ് സുഖം തന്നെ നമ്മള വിചാരിക്കും സാരാ അ സുഖണന്ന് അ ഭങ്കര ഓരോരവയത്തിന ഇങ്ങനെ കാർന്ന് തിന്നുകൊണ്ടിരിക്കും അന്നെ ഓർമ്മയില്ലല്ലോ കഴിക്കരുതന്ന് അറിയാന് ഇല്ല അതാണ് ഒന്നാമത് ല്ല്യ ഓർമ കുറവ് നല്ലോണ്ട് ആ ഓർമ്മയ ഉുള്ളോർക്കാണെങ്കിൽ പിന്നെ ഭക്ഷണമൊക്കെ ഒന്ന് നിയന്ത്രി ക്കാ മധുരം
അതന്നെ മക്കളോട് വാങ്ങിപ്പിച്ച് എന്തെങ്കിലും വാങ്ങിപ്പിച്ച് തിന്നാളൂ
ഏ നടക്കാൻ പെട്ടി പേടിയാ ആഹ് ഏ വീണ് ഈ സമയത്ത് എല്ലൊക്കെ
ആഹ് പൊട്ടിയാലൊക്കെ ഉം പണിയാ അത് പോരെ
പടച്ചോൻ കാക്കട്ടെ വേറെന്താ
വേറെയൊക്കെ നല്ല വർത്താനം ഓ ഇനിപ്പൊ ആ ഇപ്പൊ മഴ ആയോണ്ട് പെയിന്റ് പണി തന്നെ ഇപ്പൊ ഉം മറ്റേതൊക്കെ നിർത്തി ഓ ഒക്കെ നിർത്തി ഇപ്പം പെയിന്റ് പണിക്ക് തന്നെ എറങ്ങി
ഞാൻ കുറേ വൈകും വീട് എത്താനൊക്കെ അത്ര അധ്വാനം കുറവുണ്ടോ മറ്റേലും മറ്റേ പണീലും അധ്വാനം കുറവന്നേ ആണ് പക്ഷെ അത് വെറുതെ നിക്കണ പരിപാടി ഇല്ലല്ലോ എന്നും ഉണ്ടാവൂല്ല അല്ലേ
എവിടെ പോയാലും വെറുതെ നിക്കൂല ഇജ്ജ് അവിടെ വെറുതെ നിന്നാ മതി അയിന് ആഹ് ഓല് ഇതയിന് വെറുതെ നിക്കൂല അതാണ് പത്ത് പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ആവും
കൂലിയോ പെയിന്റിങ് പണി എന്നും ഇണ്ടാവുവോ
ഏതായാലും ഇത് തെറ്റില്ല ഏ അവിടുന്ന് പോന്നേൻ്റേ ശേഷം പിന്നെ ആഴ്‌ചേൽ ഒരിക്കലൊക്കെയേ ലീവുള്ളൂ
ആഹ് മഴ കൂടിയാല് മഴ കൂടുമ്പത്തേന് കഴിക്കണ പണികളൊക്കെ ഉണ്ടാവൂല്ലോ
ഉം ആഹ് അതാണിപ്പോ ഇപ്പൊ മഴക്കാ ഇന്നിപ്പോ രാവിലെ മഴ പെയ്തപ്പൊ ബേ ഈ പെയിന്റ് പണി പൊതുവേ ഒരു ഇതാണ് പറച്ചില് പിന്നെ
മഴ പെയ്താ പെയിന്റ് പണി ഉണ്ടാവൂലാന്ന് ആഹ്
അപ്പൊ ഒന്ന് പറയണ്ടേ ഞമ്മക്ക് ഏത് മഴ പെയിതാലും ഞമ്മക്ക് ബാധിക്കൂല്ല ഞമ്മക്ക് ഇപ്പോ
ഇവടെയുണ്ട് പണിയുണ്ട് ഏ വല്ല്യൊരു ഒരു വീടുണ്ട് ചെയ്ത് കൊടുക്കാന് അഹ്
അതുകൊണ്ട് പിന്നെ എങ്ങനാണ്ട് പോവുണ്ട് എതായാലും
ഉം ഇപ്പം ബിൽഡിംഗ് പണിയും വീട് പണിയുമൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും
ഉം പക്ഷെ മഴ പെയിതാലാണ് ഉം മഴ പെയ്താലാണ് പണിക്ക് എല്ലാ പണിക്കും ഒരു ബുദ്ധിമുട്ട് തന്നെയാണല്ലോ ഉം
മഴ പെയ്താലും പണ്ടൊന്നും മഴ എടുക്കൂലാനി ഇപ്പൊ എന്തെങ്കിലുമൊക്കെ സംവിധാനം ഉണ്ടാവും
ഉം അത് തന്നെ
താർപ്പായ കെട്ടിയെങ്കിലും എടുക്കും ഇനി ഇതൊക്കെ ഒണങ്ങി കിട്ടണോല്ലോ
ഉം അതാണ് പി മഴയത്ത് എടുക്കാത്തേ വെള്ളം കൊണ്ട് കളിക്കണ പണി